ഹലോ
എന്തൊക്കെയുണ്ട് ആഹ് ഇവിടെ രാവിലത്തെ കുറച്ച് ജോലിയൊക്കെ
ആഹ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു അവിടെ കഴിഞ്ഞോ
ആഹ് ഇവിടെ കഴിഞ്ഞ് എന്തുവാ ഇന്ന് രാവിലെ
ദോശ ആയിരുന്നു ദോശ
ആഹ് ഇവിടേയും ദോശായിരുന്നു
ആന്നോ കറി ചമ്മന്തി ആയിരുന്നോ അതോ സാമ്പാറോ
ഇവിടെ ചമ്മന്തി തേങ്ങാ ചമ്മന്തി
ഇവിടെയും തേങ്ങാ ചമ്മന്തി ആയിരുന്നു
ആഹ്
ആഹ് ഇനിയിപ്പോ ക്ലാസ്സ് ഒന്നുമില്ലല്ലോല്ല
ഇല്ല ഇല്ല ചോറൊക്കെ റെഡിയായോ
ആ ചോറും കറിയൊക്കെ റെഡിയായി അപ്പ ഞാൻ ഇച്ചി തൂത്തുവാരലും പാത്രം കഴുകലൊക്കെ നടന്നോണ്ടിരിന്നാരുന്നു
മീൻ വല്ലോം കിട്ടിയോ
ഇല്ല ഒന്നും കിട്ടിയില്ല മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടാൻ ഇതെരെ ആരും
എന്തോ അവിടുത് അവി അവിടെ വരുവോ അതേങ്കിലും പോയി മേടിക്കോ ചന്തെ പോയി മേടിക്കോ
പ്പഴും വരത്തില്ലേ നന്നായി അല്ല ഇവിടെ വണ്ടി ആ വണ്ടി ഇന്ന് ഇവിടെ വരും
ആന്നൊ?
ആ ഇവിടെപ്പ ഇവിടെ ആന്നെങ്കി ഞങ്ങടങ്ങ് കരണ്ട് പോയി
ആ
നീ വൈകുന്നേര വര ത്തോള്
അരയ്ക്കാൻ വല്ലാം ഉണ്ടായിരുന്
ഇന്ന എല്ല ജോലിയല്ല ഒതുങ്ങി അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമില്ല
ആ
അതുകണ്ട് കുഴപ്പില്ല ആ അവിടെ അച്ഛന് ചോറും കൊണ്ടോ ഉണ്ട്
ആ രാവിലെ ജോലി ഒതുക്കുവോ
ചോറും കറിയൊക്കെങ്ങ ആവും
ആ ആ അ നല്ല കാര്യം
പേടിക്കേണ്ട കാര്യ ഇല്ലന്
മ
വെള്ളം മഴൊന്നുംല്ല ഇല്ല ഇല്ല ഇല്ല മഴയൊന്നുല്ല മഴയൊന്നുല്ല ഇന്നലെ ആ മഴേ ക്കെ ഇന്നലെ ജസ്റ്റ് രാവിലെ മഴക്കൊ ള അപ്പ് ഇടക്കിടക്ക് വരേം യും പോവേം വരേം പോവേം ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ മഴയായിട്ടില്ല തിര പെയ്തില്ല ഞാനാ നങ്കി ബെഡ്ഷീറ്റൊ ക്കെ നനച്ച് വെച്ചേക്കുവാ കഴുകാനായിട്ട് കെ ക്കാവോ ഹലോ ഹലോ ഹലോ